ഹലോ
ഹലോ ആ സുഖല്ലേ
ആ സുഖാണ് വീട്ടിലൊക്കെ എങ്ങനെ സുഖല്ലേ
ആഹ സുഖാണ് നിങ്ങ ബിരിയാണിപ്പോ കൊടുക്കത്തി
വീട്പ്പണി ഇപ്പൊ ഞാൻ അടുത്ത ആഴ്ച പുഴലക്ക നടക്കാൻ പോവുവാണ് പിന്നെ കയറി ത്ത അടുത്താഴ്ണ് വിശേഷിക്ക അതിന് വിളിച്ച അ പറയാനും വേണ്ട അടുത്തയച്ചമ്പ വീടിന്റെ കയറിരുത്താാണ് പോണില്ല എല്ലാവരും അന്ന് വരുക
ആഹ തീർച്ചയായും വരാ എത്ര എത്ര രൂപയായി മൊത്തം
ഇത് മൊത്തം ഒരു അമ്പത് ലക്ഷത്തിന്റെ അടുത്ത് എത്തിക്കണ മൊത്തത്തി ഇപ്പൊ കണക്ക് ഫുുള്ളായിട്ട് ഇല്ല കൊറച്ച് കൊടുക്കാനൊക്കെ ഇണ്ട് അവിടെ ഇവിടൊക്കെ കുറച്ച് കരാറൊക്കെ ആായിട്ട് എടുത്ത് ഉണ്ടാക്കിയ വീടാണല്ലോ അപ്പൊ കൊറച്ച കരാറിന്റെ പൈസ കൊടുക്കാ മൊത്തത്തില്ൽ ഒരു കണക്ക നമ്മൾ നോക്കുന്നത് ഒരു അറുപത് ലക്ഷത്തിന്റെ ഉള്ളിലാണ് അറുപത് ലക്ഷത്തിന്റെള്ളില മെയ്‌ കറന്റ്‌ ഉണങ്ങിയത് തീർന്നട്ടാണ് നിങ്ങളുടെ വീട് എത്ര നിങ്ങ ഇപ്പ അടുത്ത വീട് ഉണ്ടാക്കിയല്ല എത്ര രൂപയായിന്നു
ആ അത് ശരിയാണ് ഇപ്പത്തെ കാലത്തെ വീടുകളൊക്കെ നല്ല റേറ്റ് ആണ് അതായത് അത് ഓരോ നല്ല വിലയിട്ടപ്പഴേ നല്ല ഇ അമ്പത് ലക്ഷത്തിന് മിനിമം ഒരു വീട് എന്നാല് അമ്പത് ലക്ഷമെങ്കിലും മിനിമം ആണുങ്ങൾ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞാല് ചെറിയ നമുക്ക് കേറി താമസിക്കാൻ ചെറിയ വീട് മതിയന്ന് അത് ഓലപ്പരെയൊ അല്ലെങ്കിൽ ഒരു ഓടുപുരയോ മതിയായുന്നു പണ്ട് രണ്ടായിരം കാലങ്ങളൊക്കെ ഒരു ഓട് വരെ മതിയാന്നു ഇപ്പോഴ പറഞ്ഞാല് നമ്മുടെ അയൽ വാസം അത്ര വലുതാക്കുന്നുണ്ടോ അത്രയും വലുതാക്ക നമ്മൾ പോലും താ പറ്റാത്ത രീതിയില് നമക്ക് എത്രത്തോളം വലുതാകാൻ സാധിക്കുവോ നമ്മള് കടം നമുക്ക് അവിടെ വിഷയ ആവണില്ല ഇത് പരമാവധി നമ്മൾ വലുതാക്കാണ് വേണ്ടതല്ലേ
ആഹ് ഇപ്പൊ അമ്പത് ലക്ഷത്തിന്റെ വീടന്ന് വന്നിട്ട് ഏറ്റവും ചെറുതാണ് ഇപ്പൊ ഒരു വീടൊക്കെ ഒന്നര കോടിയൊക്കെ വിലയുള്ള വീടുകളാണ് ആളുകളൊക്കെ എടുക്കുന്നത് കാരണം ഇപ്പോ പണ്ടത്തെ കാലത്ത് വീട് എന്നുള്ളത് ഒരു ജീവിതത്തിന് മാണ്ടിയായിരുന്നു ജീവിക്കാനും മാണ്ടിയ അങ്ങനെങ്കിലൊക്ക് ജീവിച്ചു പോകാൻ വണ്ട വീടുകളായ ഇപ്പൊ ഉള്ള കാലത്ത് വീട് എന്നുള്ളത് അത് അഭിമാനത്തിനും വേണ്ടി അഭിമാന പ്രശ്നമായിട്ട് ആളുകൾ കൂട്ടുവാനും വലിയ വീടുള്ളവർക്ക് സമുദായത്തില് വലിയ അഭിമാനമുള്ള ആളുകളായിട്ടാണ് ആളുകളും അതുകൊണ്ടു തന്നെ ആളുകൾ പരമാവധി എത്ര വലുതാക്കാൻ പറ്റുന്നോ അത്ര വലുതാക്കിയാണ് എത്ര കാശ് ചിലവാ കാശൊക്കെ ചെലവാക്കിയിട്ടാണ് വീടെടുക്കുന്നത് ഓരോ വീടിനും ഒന്നര കോടിയൊക്കെ ചെലവാ- ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ആലോചിച്ചു നോക്കും ഒന്നര കോടി കൂടി ചെലവാക്കുന്നത് എന്തിനാണ് കുറെ അധിക ചെലവാണെന്നു മനസ്സിലായത് ആ ഒന്നര കോടി ചെലവാ ഉണ്ടാക്കിയ വീടിന്റെ ഉടമസ്ഥന് പിന്നെ സമുദായത്തിൽ ഭയങ്കര നിലയും വിലയും ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് വീടിന്റെ പൈസയും വലുപ്പവും നോക്കിയിട്ടാണ് സമുദായം ഒരാൾക്ക് നിലയും വിലയും കൽപ്പിക്കുന്നത്
അത് ശരിയാണ് നിങ്ങ പറഞ്ഞത് ശരിയാണ് കാരണം ഇപ്പോഴത്തെ ജനങ്ങള് പറഞ്ഞാല്- ഞാൻ പറഞ്ഞില്ലേ അയൽവാസികളുടെ എടുത്തു ഇത്‌ ആക്കുന്ന അത്രയും വലുതാക്കുകാണ് ചെയ്യുന്നത് അത് കാരണം നമുക്ക് അവിടെ കുറെ കടങ്ങൾ വരും ഇപ്പ ലോണൊക്കെ എടു- ചെയ്തിട്ടുണ്ടാവ പിന്നെ അതിന്റെ പലിശ ആയിട്ടും പല- കാരണങ്ങളുമായിട്ട് നമുക്ക് നമ്മ സമുദായത്തിൽ നമ്മള് ഓര മുന്നില് ഉണ്ടാ വലുതാണ് അപ്പൊ ഇവർക്കൊക്കെ പൈസയുണ്ടാകും മകൻ ഇപ്പോ വല്ലതും പഠിച്ചിട്ടുണ്ടാക്കിയ- പക്ഷെ അവർക്കറിയില്ല അത് എത്ര എന്ത്‌ കടം എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒ അവർക്ക് വെരും വെരും കാലങ്ങളില ഉള്ള മനസ്സിലാവുക അന്നങ്ങനെ ചെയ്ട്ടില്ലെങ്കിൽ അന്നത്തെ നമ്മ കാട്ടിട്ടില്ലെങ്ക നമുക്ക് സുഖമായിട്ട് ജീവിക്കണ് വളരെ ബുദ്ധമുട്ടിലാണ് എന്താണ് മക്കൾക്കൊക്ക - വിളിച്ചവന്റെ ഉമ്മ മറ്റേ മകൻ എന്നൊക്കെ വിളിച്ച് പറയുമ്പോ അവനിക്ക് വളരെ സങ്കടം ഉണ്ടാകും കാരണം അവന്റെ കാര്യ- നോക്കണം അതുപോലെ തന്നെ വീട്ടില് കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിന്- തികച്ചും സൗകര്യമായത് പണ്ട് കാലങ്ങളിലെ ആളുകൾക്ക് താമസിക്കാൻ ചെറിയ ഓലക്കൂടിൽ മതിയായിരുന്നു അന്നൊക്കെ വെല മഴക്കാലവും വന്നാല് ഓല ഒക്കെ മാറ്റി കൊടു മതി പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഈ വാർക്പ്പെരെ ആവുമ്പോ അത് മാറ്റേണ്ടി വരുമ്പോ അതിന് അതിന്റേതായ ആളുകളെ വിളിച്ചു വരുത്തി മാറ്റണം പണ്ടൊക്കെ നമ്മ നമക്ക് തന്നെ കയറി മാറ്റി ശീലമുണ്ടായ കാലമുണ്ടായിരുന്നു വളരെ പണ്ടത്തെ ആൾക്ക് നമ്മുടെ ഉപ്പ പ്പമാരൊക്കെ പണ്ടൊക്കെ മാറ്റിയത് വളരെ ഓർക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ?
ആഹ് പണ്ടത്തെ വീട് എന്റെ വീട് പണ്ടത്തെ വീട് ഒരു ഓലട്ട വീടായിരുന്നു പണ്ട് എന്നാല് രണ്ടു തരം വീടുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നേ ഓലട്ട വീട് കുറച്ചും കൂടിയും വലിയ ആളുകളെ ചിലപ്പോൾ ഓടിട്ട വീട് അതൊരു വലിയ പൈസക്കൊന്നും ഉണ്ടാവൂല ചെറിയ പൈസ അന്നത്തെ കാലത്ത് അത് വലിയ പൈസയാണ് എന്നാലും ആ ഓടിട്ട വീടും ഓലിട്ട വീടുമാണെങ്കിലും അത് രണ്ടും നമുക്ക് തന്നെ മാറ്റാം എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ നമുക്ക് തന്നെ മാറ്റാനുള്ളത് ഉള്ളായിരുന്നു പക്ഷെ ഇന്നത്തെ വീടുകളിൽ കോൺക്രീറ്റ് എല്ലാ സീലിങ്സ് അങ്ങനത്തെ വെച്ച് ഉണ്ടാക്കുന്ന വീടുകളാണെങ്കിൽ നമു മാറ്റാൻ ഓരോ കേട് വരുമ്പളും. അതിന് എക്സ്ട്രാ ചെലവുകള് വരാണ് പിന്നെ ഇന്നത്തെ വീടിനും വേണ്ടി ആളുകള് വെറുതെ അനാവശ്യമായിട്ട് ലോണെടുക്ക്ന്നൊരു കാലഘട്ടാണ് ഇത്. വീടുണ്ടാക്കാനും വേണ്ടി അനാവശ്യ ലോണുകള്. എന്ന്ട്ട് കടം കേറിയിട്ട് അവസാനാ ആ വീടിതന്നെ ജെപ് തീയിലേക്ക് വരെ പോകുന്ന കൊറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെണ്ടാവും. ഇങ്ങൻത്തെ കൊറേ കഥകളൊക്കെ നമ്മള നാ നമ്മ അറിയുന്നതാണല്ലൊ. കൊറേ കേട്ട് കാണുന്ന ഈ വീട് ജപ്തി ചെയ്യല് വീട് ജെപ് ചീത് അയിലൊക്കെ കടം വന്നത് ചെലപ്പൊ ആ വീടുണ്ടാക്കാനായിരിക്കും. കാരണം ഇണ്ടാക്കുമ്പളും വലിയ വീട്ണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒന്നര കോടിയുടെയും രണ്ടു കോടിയുടെക്കെ വീട്ണ്ടാക്ക അതില് തന്നെ പൗതി പൈസ മുക്കാല് പൈസ വീടും ബാങ്കിൽ നിന്ന് ലോണെട്ക്ക എന്നിട്ട് അത് അടക്കാൻ കയ്യാതെ പോക പിന്നാ വീട് ഒന്നര കോടി രണ്ട് കോടിടെ വീട്ണ്ടാക്കിയാല് പിന്നോട് അങ്ങോട്ട് അത് നോക്കി നടത്താന് കൊറേ പൈസ ചെലവു ആവുല്ലോ കാരണം ഒരു വീട്ണ്ടാക്കുമ്പം ചെറിയ വീടാണെങ്കില് അത് നോക്കി നട താൻ കൊറച്ച് പൈസ മതി. പഷെ വല്യ വീടാവുമ്പൊ നോക്കി നടത്താന് കൊറേ പൈസ ചെലവാവോല്ലൊ അപ്പൊ അവര് പിന്നെ ഇതില് കുടുങ്ങിയിട്ട് ലോണടക്കാൻ കയ്യാതെ അവസാന വീട് ജെപ് യിലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പൊ ന്ന മനുഷ്യര് നടന്നു പോകുന്നത്. അപ്പൊ ഇത്ക്കെ മാറ്റേണ്ട സ സ സമയം അതിക്ക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സമുദായ ത്തില് വലിയ വീട് വച്ചാ വലിയ പിന്നെ ജോലിയും വലിയാ തും നെലയും വിലയുമാണെന്ന് ആ ആളുകള് വിചാരിക്കുന്നത് മാറിപ്പോവണ്ടൊര് സാഹചര്യപ്പളോ കടന്ന് പോയിട്ട്ണ്ട്. താങ്കൾക്കങ്ങനെ എന്തേ തോന്നിയിട്ടുണ്ടോ?
തീർച്ചയായും ഒരു ഒന്നര കോടി രണ്ട് കോടിടെ വീട് വെക്കുമ്പൊ അതിന്റെ ചുറ്റുപാടും ണ്ടാകുന്ന കരന്റ് ഏഹ് ഞമക്ക് ഇ ഇപ്പത്തെ കാലത്ത്റഞ്ഞാല് ഞമക്ക് എത്ര ത്തോളം ഭം വീടിന് ഭംഗിയാക്കാൻ സാധിക്കുന്നു അയല്ലെ ഒരു രാത്രിയിലൊരു ഭാഗമാണ് നമ്മുടെ ഏഹ് പ്രകാശങ്ങൾ കൊണ്ട് ഏഹ് നല്ലവണ്ണം ന്ത ആക്കുക എന്നുള്ളത്. അതിന്റെ അതുകൊണ്ട് തന്നെ നമ്ക്ക് ഇപ്പത്തെ കാലഘട്ടത്തില് എല്ലാട്ത്തും എന്താ കുടിരിക്ക്ണ സമയത്ത് നമുക്കെല്ലാവ ക്കും എല്ലാ സ്ഥലത്തും ഒരേ പോല്ത്തെ അടിപൊളി ലൈയറ്റുകൾ വച്ചിട്ട് അത് ഭംഗിയാക്കുമ്പൊ അത്രത്തോളം നമക്ക് കരന്റവ്ടെ ചെലവവാണ്. ഇപ്പൊ രണ്ട് കോട് ടെ എന്താപൊ പെരാവുമ്പോ അത്രക്കും സ്കൊയ ഫീറ്റവ്ടെണ്ടാവും. അത്രക്കും റൂമും അത്രക്കും ഹാളൊക്കെ അവ്ടെ ഇൻക്ലൂഡായി കടക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അ അ അവിടൊക്കെ നമ്മളെ എന്താപൊ പണങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കാണ്. ഈ ഒ ഒന്നാമതെ കറന്റ് ബില്ല് തന്നെ വലേര് ബുദ്ധിമുട്ടാണ്. രണ്ടായിരത്തി ഇരുപത് നാല്ത്തെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിത്തെ റെക്കോർഡ് കെ. എസ്സീ ബി ഏഹ് മറിച്ച് ത ഞമക്കയ് മ് മ് സോഷ്യൽ മീഡിയേല് കാണാൻ സാധിക്കും. അത്രത്തോളം ചൂടുകാലമായാലും ഇപ്പോഴ്ത്തെ എസി ഉണ്ടെങ്കിൽ വേറൊരു ഗമാണ് ആളുകൾക്ക്. ആ വീട്ടില് ഏസി എസീണ്ട് ഇബൽക് നല്ല സുഖകാരംന്നൊ കര്തീട്ട് ആൾക്കാര് എത്രത്തോളം അവരെ പൂക്കൾത്താൻ സാധി തൊക്കെ അവര്ടെ വീടിനെ നോക്കിയിട്ടായിരിക്കും. അല്ലാതെ അവര്ടെ ഉള്ളിലുള്ള അവിട്ത്തെ അവസ്ഥ നോക്കീട്ടല്ലായിരിക്കും മനസ്സിലക്കാൻ സാധിക്കു ആരെ
ആഹ് ഇപ്പത് ആള്കള് മനസ്സിലാകാത്തൊരു കാര്യാണ് ഞാൻ പറയ്ന്നത് ഈ വലിയ വലിയ വീടുണ്ടാക്കിയാല് വലിയ വീട് വെക്കും. പക്ഷെ അത് വലിയ വീട്ണ്ടാക്കിയാല് അത് നോക്കി നടത്താൻ പിന്നീട് ജീവിതകാലം മുഴുവൻ ആ വീട് നോക്കി നടത്തണല്ലൊ അപ്പൊ ആ നോക്കി നടത്താന്ള്ള ചെലവ് അവരാദ്യേ നോക്ക്ണില്ല കാരണം ഒരു വലിയ വീടുണ്ടാക്കിയല് ഏറ്റവും കൂടുതല് ചെലവ് വര നോക്കി നടത്താൻ കാരണം അതിന്റെ കറണ്ട് ബില്ല് അയില്ള്ള വാട്ടറ് വെള്ളത്തിന്ള്ള ചെലവ് പിന്നെ അതിന്റെ ഫ്ലോറൊക്കെ നോക്കി നടത്താന് അതിന്റെ വൂഫിംഗൊക്കെ നോക്കി നടത്താന്ള്ള ചെലവ് അതൊകെ ഒരു വലിയ വീടാവുമ്പൊ എല്ലാരും ആരും ചെലവില്ലാത്തൊരു കാര്യം ചെയ്യൂല്ലല്ലൊ കാരണം വലിയ വീട് വെച്ച് ഇങ്ങട്ട് പ്ള്ള ഫർണിച്ചേഴ്സും അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ചെലവില്ലാത്തത് വെക്കൂലല്ലൊ അവര് അതൊക്കെ വല ചിലവിലല്ലേ അവര് ഒക്കുള്ളൂ അപ്പ ചലവൊന്നും നോക്കാതെ അവര് വീട് ഉണ്ടാക്കി വെക്കും മറ്റ അവസാനം ആ ചെലവിനൊന്നും ഇല്ലാതെ എങ്ങനെങ്കിലും കടമ കൊടുത്തിട്ട് പിന്നെ അത് ആളുകൾക്കൊ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് അപ്പൊ അതിനെ ഇങ്ങനെ നമക്ക് കൈ നമ്മക്കെത്രയാണോായ. കാശ്നമ്മളുടെ കയ്യില എത്രയാണോ കാശുള്ളത് അതിന് കൈിയ്യുന്നൊരു വീട്ണ്ടാക്കുക എന്നിട്ട് അത് നോക്കി നടത്തുക അതാണ് ഏറ്റ നല്ല ഒരു ഐഡിയട്ട് എനിക്ക് തോന്നിയത് പക്ഷേ. ആളുക ൾമനസിൽ അങ്ങനെ താങ്കൾക്ക് വന്നിട്ടില്ല
തീർച്ചയായും നമ്മുടെ കൈയിലുള്ള നമ്മുടെ കയ്യിലുള്ള അത്ര അത്ര പണം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ സന്തോഷത്തോടെ നമ്മുടെ കുടുംബം കുടുംബത്തോടൊപ്പം ജീവിക്കാം എന്നുള്ളതാണ് വളരെയേറെ പ്രായോഗികമായ കാല മറ്റുള്ളവരുടെ മുന്നിൽതായിട്ട് എ്തിട്ട് വലിയ വലിയ മാറ്റന്നും കാണില്ല അതുപോലെ തന്നെ ഇപ്പൊ വീട്ണ്ടാക്കി എഴുതിട്ട് പിന്നെന്റെ മുറ്റം മുറ്റം വളരെ മോശാന്ന് കണ്ടാൽആ മുറ്റത്ത് പിന്നെകട്ടെടുകയും ന മതിൽ കെട്ടി അയൽവാസികളെ പോലും ഒ അവരെ മനസ്സിലാക്കാതെ അയവാ ബന്ധം മുറിച്ച് അവ മറച്ച് എല്ലാ കൊണ്ടും അവർ പൂർണ്ണമായും അവർക്ക് ഒറ്റക്ക് ജീവിക്കണം എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിുകയാണ് പിന്നെ നമുക്ക് നല്ല ആവശ്യങ്ങൾ വന്നാൽ അയൽവാസ ബന്ധപ്പെടാൻ സാധിക്കില്ല അപ്പറത്തൂടെ മറ്റേ ഗൈറ്റിലൂടെ പോ പ കാലങ്ങളിൽ കറ്റൊന്നും ഇല്ലാതെ നേരെ സുഖസുന്രമായിട്ട് നമുക്ക് പോകാമായിരുന്നു പക്ഷെ ഇന്നൊന്നും അങ്ങനല്ല എല്ലാ വീടിനും നമ്മ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും കുറവും മതിൽ കൊണ്ട് കെട്ടയിട്ടുണ്ടാവും എന്നിട്ട് അവർക്ക് ഉള്ളിലേക്കും പുറത്തേക്കും പോകാനുള്ളും അത് ഗേറ്റ് മാത്ര ഉണ്ടാവകുക അത് കാരണം ഇപ്പോത്തെ ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും വിഭാഗത്തിലൂടെ നോക്കുകയാണെങ്കിൽ ബുദ്ധിമു ബുദ്ധിമുട്ട മറ്റൊരു ഭാഗത്തിലൂടെ നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്
ഇത് മാത്രല്ല ഇങ്ങനെ വലിയ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കൂ ഒന്നോ രണ്ടോ പേരൊക്കെ താസിക്കള്ളു പണ്ടത്തെ പണ്ടൊക്കെ പണ്ടൊക്കെ നമ്മള് ചെറിയ വീടാണെങ്കിൽ അതില് ഒരു കുടുംബം മുഴുവൻ താമസിച്ചു ന്ന് പതിനാല് പതിനഞ്ച് പേര് താമസിക്കുന്ന കുടുംബങ്ങളായിരുന്നു ഇപ്പോ കുടുംബത്തിന് ഒരു വിലയില്ലല്ലോ കാരണം എല്ലാവരും മാറി മാറി താമസിക്കുക ഒരു കുടുംബത്തില എല്ലാരും വലിയ വീട്ടില് മാക്സിമം പോയല് അധികം പോയാൽ അഞ്ചുപേര് പേരെ ഉണ്ടാവുകയുള്ളു ഇതൊക്കെ ചെറിയ കുടുംബമായിട്ട് വലിയ വ താമസിക്കുക അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് ചെറിയ വീട്ടില് നമ്മള് ഒരു കൂട്ട കുടുംബമായിട്ട് ജീവിച്ചിട്ട് അതേ സ്ഥലത്താണ ഇപ്പോ വലിയ വീട് ച ഒന്നോ രണ്ടോ പേര് താമസിക്കുന്നത് അതൊക്കെ അധിക ചെലവാണ് നമ്മ ജീവിതത്തിൽ അതൊക്കെ പിന്നീട് പോയെങ്കിലൊക്കെ നമ്മളെ ജീവിതത്തെ ബാധിക്കുന്നൊ ഒരു ചെിലവാണ് അതൊക്കെ കുറക്കാനാണ് നമ്മൾ നോക്കേണ്ടത്
ആഹ് ഇതിനെ കുുറിച്ച് പറയാച്ച നമുക്ക് കൊറെ പറയണം നമുക്ക് ഇ പിന്നീട്ൊന്ന് വിളിക്കാം
ആ പിന്നീ തായാലും അടുത്താഴ്ച നമ്മളെ പരിപാടിക്കൊന്നന്ന് വരുംട്ട് ങ്ങെ വീട്ടക്ക് വിട്ട കൂടേ